ഹലോ ആഹ് കേക്കാവോ എന്ത് പറ്റിയാന്നറിയാവ ഹ് ഇതിലീ
എന്തൊക്കെയൊണ്ട് പിന്നെ സുഖവാണോ
സുഗം സുഗം
ആഹ് എന്തെടുക്കുന്നെ
ഇവിടെ കെടക്കുന്നു പിള്ളാര് പോയൊ
ആഹ് പോയി ഉം മോൻ പോയാ
പോയി പോയി ഇല്ല ജോലിയിനി തൊടങ്ങണം
അപ്പൊ കൊച്ചിനൊന്നും കൊടുത്ത് വിട്ടില്ലേ
കൊച്ചിന് രാവിലത്താഹാരവ കൊടുത്ത് വിട്ടെ ഉം
അമ്മയില്ലേ
അമ്മ പോയി
ആഹ്
ഉം
മീനക്കെ മേടിച്ചാ
മീനൊണ്ടാര്ന്ന് കുഞ്ഞമ്മ തന്ന്
ഓഹൊ
ആഹ് നെനക്ക് കിട്ടിയാ മീൻ
ഞങ്ങക്ക് ചൂടേം കിട്ടി താട കിട്ടി പിന്നെന്തുവാ ഉണ്ണിമേരി കിട്ടി പിന്നെ ചൂര കിട്ടി
എവിട്ന്ന്
ചൂര അച്ചാറിടാൻ തന്നതാഹ്ഹ് പിന്നെ ഉണ്ണുമേരി അച് അതിന്റെ കൂടെ തന്നത അപ്പ അതിരിക്ക്ന്ന് പിന്നെ ചൂടേം താടേം ഇരിക്കണ്‌
ങ്കിലും ഇത്രേ നിനക്കെവിട്ന്ന് കിട്ടിയെടി
ടീ ചേട്ടന്റെ വള്ളത്തീന്ന്
ഉം
ചൂരയും ആ മീനുംകുടെ ചേട്ടൻ കൊണ്ടുവന്നത് ഉം മ മറ്റേ ചൂടയെക്കെ അപ്പറത്തെ വീട്ടിന്നക്കെ തരുവല്ല അപ്പറത്തെ വി ഒരു വീട്ടിന്ന് ചൂട തന്നു ഒരു വീട്ടിന്ന് താട തന്നു
കാട എന്തുവാ?
ഇ എനിക്കും, ആ, മീൻ അങ്ങനെ പറ പേരറിയാവുന്ന അവര് പറഞ്ഞത് കൊണ്ട് അറിയാവുന്നതാ. ഒരു, മീൻ, പരന്ന മീനാ, നീളം ഉണ്ട് പക്ഷെ.
ഉം, ഉം
ഉം
ഇവിടെ ചൂട തിന്ന്, തിന്ന് കൊഴഞ്ഞു.
അതാ, ഞാന് പ്പന്ന് വിചാരിച്ച. തല എടുത്ത് കറി വെക്കന്ന്, ചൂരയുടെ.
ഉം
ചീനി വല്ല മരുന്നെങ്കി വാങ്ങിച്ചൊന്നും പുഴുങ വേണം. വീട്ടില് വേ ആരു വില്ലടി. കിഴക് അവിടെ അച്ഛന് കണ്ണ് ഓപ്പറേഷന് പോയി. തിരുവല്ലയില്. പെൻസിൽ ചെയ്ത് വെച്ചാ, കയ്യന്ന അവര് വരുമ്പോഴിച്ചിരി, അവർക്കും കൊണ്ട് കൊടുക്കാവല്ലോ?
കണ്ണ ഓപ്പറേഷൻ ചെയ്യാൻ എവിടെ പോയി.
എന്തോ, ഒരു ഇതിന്റെ ഇതായിട്ടെങ്ങാണ്ടാടി, എന്തോ ഒരു. ക്യാമ്പ് ഉണ്ടായിരുന്നന് പ്പ, അങ്ങനെ അവിടെ പോയി കാണിച്ചതാ. അപ്പ, അവരുടെ ക്യാമ്പ് ബേസ് ഒക്കെ നമ്മൾ പോവാൻ നിൽക്കുമ്പോ താമസിക്കും. അവരുടെ ചെലവി തന്നെ കൊണ്ടുപോയ ഒക്കെ ചെയ്യുന്ന്.
ഉം, ഉം.
അപ്പ, അത്, അത്, താമസിക്കുന്നത് കാരണം. ഇപ്പൊ, നമ്മൾ തനിയെ പോയും. ആഹ് പിന്നെ, കീ ഹോളു ആ, ചെയ്യുന്ന. അല്ലാത്ത സർജറി ആണെങ്കില്. പൈസ ഒന്നും ആവത്തി...
കീ, ഹോൾ കണ്ണിന് കീ ഹോളോ ടി.
ആഹ്, ചെയ്യവടി.
ആണോ, എനിക്കും ചെയ്യണ. എടീ
യ് ആഹ്, ഇവിടെ ഈ, തിരുവല്ലയില ല്ലാം ങ്ങാണ്ട് അവിടെ എനിക്ക് തോന്നും. നമുക്ക് അല്ലാതെ പോയി കാണിച്ച ഇങ്ങനെ. പൈസ കുറവാ, നമുക്ക് പൈസ ആവത്തില്ല. കാർട്ലൊള്ളവർക്ക്. നൈറ്റി ഹോളാ ചയ്യ്. അതാ കീ ഹോൾ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു. ഈ കീ ഹോൾ ആയത് കൊണ്ട് അച്ഛന് പത്ത് നാലായിരം. രൂപ എങ്ങാണ്ട് ആകും. അല്ലെങ്കി. ഒരു രൂപ ആവ
അതെതുവാ കീ ഹോള. അല്ല അതെന്തോ അല്ലേ, ഓപ്പറേഷൻ അത്
ആഹ്, അതും ചെയ്യടി. നമ്മുടെ എല്ലാ സർജറിയും പോലെ തന്നെ കണ്ണിനും അത് ചെയ്യാം.
ആണല്ലേ? എനിക്കും ചെയ്യണ എടീ. എന്റെ, കാഴ്ച ശക്തി ഒന്ന് തി ച് പിടിക്കണം.
ആഹ്, എന്നിട്ട് കണ്ണാടീക്കെ മാറ്റി ചെത്ത.
അതാ, ഞാനപ്പ അതിന് ഒരു പ്രാവശം കൊണ്ട് കാണിച്ചു. അപ്പൊ, വേറൊരിടുക്കെ കൊണ്ടു പോവാൻ അവര് കുറിച് തന്നു.
എവിടാ കാണിച്ചത്പ്പാ.
ഉം ഉം
എവിട ടീ അപ്പൊ കാണിച്ച. അടുത്തല്ലേ? ആഹ്, അപ്പഴേ അവിടെ അവര്. കുറിച്ച് തന്നത് ദൂരം ഒണ്ടോ?
ഉം, കൊറച് ദൂ ആഹ്, ഒത്തിരി ദൂര ഇല്ല. എങ്കിലും.
ഉം അങ്ങനെയാണെങ്കിലേ, ഞാൻ പറഞ്ഞു തിരുവല്ലയിൽ ഹോസ്പിറ്റലിൽ വിളിച്ചൊക്കെ ചോദി്ര് ദൂരം ഉണ്ടെലും. വിളിച്ച് ചോദിച്ചിട്ടക്കെ.
ഉം, ഉം
തെരക്കി നോക്കാം. എനിക്കാണെങ്കി അത് പക്ഷെ, കൊച്ചുവായിട്ടൊക്കെ എങ്ങനെ ആവൊന്നാ.
ഈ, കീ, ഹോള്, ആണെങ്കില് നമുക്ക് റെസ്റ്റും ഒത്തിരി ആവശ്യവില്ല. ഒരാഴ്ചത്തേക്കേ ഉള്ളൂ. റീ. ഏഹ് റെസ്റ്റ് പറയ്ന്നത് ആഹ് പിന്നെ പോയ്ട്ട് എനിക്ക് തോന്നുന്ന് രാവിലെ പോയാല്
ഉം
നമുക്ക് വൈന്നേരം ഇത് കഴിയുമ്പ്ങ്ങ്
ഞാനേ ഒരു ഇൻസ് ഒര് പെണ്ണിന്റെ വീഡിയോ കണ്ടാര്ന്ന്
എന്തുവാ
ഒര് പെണ്ണിന്റെ വീഡിയോ ഇതുപോലിപ്പൊകണ്ടെടീ ആപെണ്ണിന് കാഴ്ചശക്തിരിച്ച് കിട്ടി കരയ്ന്ന വീഡിയോ
ആഹ്
ആഹ് അപ്പാ അത് കണ്ടപ്പഴേ ഞാനിങ്ങനെ അതിന് മുമ്പേ ഞാൻ പോയി ഹോസ്പിറ്റലി ഇത് കണ്ട് കഴിഞ്ഞപ്പോഴാണെങ്കി അൻക്ക്ങ്ങനെ ട്ട്കൊടുത്ത് അപ്പൊ ചെയ്യാന്ന് പറയുന്നു എല്ലാര്ടേം കണ്ണിലത് പറ്റ ത്തില്ലടി അതിന് ടെസ്റ്റൊക്കെ ചെയ്ത് കഴിയുമ്പം
ഉം ഉം
ഉം ഉം
ഏതോ ഒരു സിനിമ ഒരു ഫിലിം ആക്ടറിന്റെതുപോലെ ചെയ്ത് കാണിച്ചില്ലേ
ആഹ് ഇപ്പ എല്ലാരും ചെയ്യുവേ ഞാനാണെങ്കിൽ ഇലെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ വേണ്ടി ഡോക്ടറെ കാണാൻ പോയപ്പ ആഹ് ഞാൻ പിഷെപറഞ്ഞു ഈ കണ്ണാടി മാറ്റാൻ എന്ന് വെച്ചാ രാമൻ ചെറുതായിരുന്ന സമയത്തെ കണ്ണാടി ഒടിച്ചൊടിച്ചൊടിച്ചിരിക്കുവല്ലേ.
ആഹ് ആഹ്
അപ്പൊ ഞാൻ പർഞ്ഞ് പിന്നെ ഇതൊന്ന് മാറ്റാൻ പറ്റുവോന്ന് പറഞ്ഞൊണ്ട്
ഉം
അങ്ങന അവര് അയാള് പറഞ്ഞ് മാറ്റാല്ലോന്നൊക്കെ പറഞ്ഞോണ്ട് പറഞ്ഞ്
ഉം
അങ്ങനാണ് ഞാൻ കൊണ്ട് കാണിച്ചത്
ആഹ് ആഹ്
ഉം
അപ്പൊ ഇനി മീനുവൊക്കെ വെട്ടണോ
വേണ്ട അത് വെട്ടി വെച്ചിരിക്കുവാ ഞാൻ കിട്ടിയപ്പോ തന്നെ വെട്ടിയാരുന്നു ഇന്നലത്തെ ഇച്ചിരിച് ചോറൊണ്ട് അപ്പ ഞാൻ വിചാരിച്ചത് ഊറ്റാന്ന്
ഞങ്ങക്കും അങ്ങനായിരുന്നെടി ഇന്ന് ജോലി ഇല്ലാരുന്ന് ഇന്നലത്തെ ചോറൊണ്ടാരുന്ന് അപ്പത് തെളപ്പിച്ചെടുക്കാം ബാക്കി ചെയ്താം കറിയക്കെ ആക്കിയാമതിയെന്നുള്ളതാര്ന്ന് ഇന്ന് പൊതിച്ചോറ് കൊടുക്കണംന്ന്
ആഹ് ആഹ്
അത് ഇവിടെ മാത്രം കൊമ്പാ ഇവിടെ നാല് പൊതിയാ
ആന്നല്ലേ
ബാക്കി എല്ലാടെത്തും ഒന്നും രണ്ടും പൊതി ഒന്നോ രണ്ടോ ആഹ് ഒന്നാണല്ലോ എല്ലാരും കൊടുക്ക്ണെ പിന്നെ ഒരെണ്ണോംകൂടെ
ഉം
അപ്പഇപ്പ നാല് പൊതി എന്ന്ന്നെലെ അവൻ പറഞ്ഞിട്ട് പോയ് അപ്പ ഇവിടെ ബിൻചേട്ടൻ ഒള്ള് ആളൊള്ളപ്പഴേ അങ്ങനാര്ന്ന് കൊടുക്കുന്നതേ കൂടുതല് പൊതി കൊടുക്കണാവരക്കെ ഒണ്ട് മീൻ വെട്ടാനെറങ്ങി കൊറേ നാള്കൾക്ക് ശേഷം ഇന്ന് മീൻ വെട്ടാൻ പോയി വ വല്യ മീനൊന്നും വെട്ടത്തില്ല ചൂരേം ഇതും വെട്ട്വാന്ന് വെട്ടിയിട്ട് കേറാന്ന് പറഞ്ഞ് ഏഹ് ഏത് ഞാനപ്പൊ തോരൻ യാക്കിമ്മ ചമ്മന്തി അരച്ച് വെച്ചിട്ടാ എറങ്ങിയത് ഞാനിപ്പം മീൻ വറുക്കാനുള്ള അരപ്പിനുള്ളതും എടുത്തു വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അത് മീൻ കറിക്കുള്ളതും പൊളിച്ച് വെച്ചിരിക്ക്ണ്
ഞങ്ങളിന്നലെ രാമ മോന്റെ ബർത്ത്ഡേക്കാണെങ്കിലേ ഡ്രസ്സ് എട്ക്കാൻ പോയി
ആന്നോ
അപ്പ അഞ്ച് ടു നാല് ടു അഞ്ചാണ് വേണ്ടത് ഡ്രസ്സിന്റെ അളവ് അപ്പൊ അവിടെ ഇല്ലാത്ത കാരണം അഞ്ച് ടു ആറ് എടുത്തോണ്ട് വന്നെടീ അത് വല്ത്
ഒത്തിരി വല്താവത്തില്ല ഒന്നാമതെ വണ്ണൊ ഒത്തിരി ഉള്ളവര്
എനിക്കങ്ങ് വെഷമം കൊണ്ട് വയ്യ അവിടൊരു ഓഫർ ആയിരുന്നു അത് കാരണം മാറാനും പറ്റ
അയ്യോ എന്ത് ഓഫറായിരുന്ന് അപ്പൊ എത്ര പെർസെന്റേജ് ഉണ്ടായിരുന്നു ഓഫറ്
അമ്പത്
ഓഹ് കൊള്ളാവോ എന്നിട്ട് ഉം എത്ര രൂപായി നിനക്ക്
മുന്നൂറ്റി തൊൺറ്റൊമ്പങ്ങാണ്ട തോന്നുന്നു മുന്നൂറ്റി അമ്പത്
ഉടുപ്പിന്
ഉം അവന് ചേരുവായിര്ക്കോ
അതാൻ ചോയിച്ചത് നോക്കം നിനക്ക് മാറാൻ പറ്റില്ലെങ്കി നമ്മക്ക് അങ്ങനെ എടുക്കാം
അതാടി ഞാൻ കാണിക്കാം നിനക്ക്
ആഹ് അ എനി ക്ക് മോന്റെ ബർത്ത്ഡേയ്ടെ ഫോട്ടോ എടുക്കാനും പോണവല്ലോ
ആഹ് നീയ്യും എടുക്കുന്നാ എങ്കി നമുക്ക് രണ്ടു പേർക്കും കൂടി അടുപ്പിച്ചാര്ന്നെങ്കിലോ ലെ
ആഹ് എടുക്കണവെടി എങ്ങനാ എനിക്കും എടുക്കണം ആരെക്കൊണ്ട് എടുപ്പിക്കാനാ കനേശനെ തന്നെ വിളിക്കാ എന്നാ
കനേശണ്ണൻ വേണ്ടാടി കനേശണ്ണൻ വെളുപ്പിക്കും ഞാനിവിടെ അഭിലാഷെന്നും പറഞ്ഞൊണ്ട് ഒരണ്ണനുണ്ട് ഉം
ആഹ് എന്നാ അങ്ങനാണെ കാര്യം ഞാ എനിക്കും വേറാരും ഇല്ല ഞാനും രണ്ട് പിള്ളാരുള്ളു
അതാ ഞാനും അവനുവല്ലേ ഒള്ളു
അതാ നമ്മക്ക് അപ്പൊ അങ്ങനെയാണ ഒന്നിച്ച് പോയി എടുക്കാരുന്നു അല്ലേ ഇനി എന്നാ അത്‌ എങ്ങനാന്ന് വച്ചാ പറയ് എനിക്ക് മോക്കാണെങ്കില് അല്ല കല്യാണത്തിനൊക്കെ എടുത്ത് അത് കീരീക്ക്ന്ന് പിന്നെ എനിക്ക് ഇത് ഒരേപോൽതേത് ഒരു വെള്ള കളറ് വെച്ചാ വേണ വെള്ള അല്ലേ നിന്റത് മോന്റത്
വെള്ളയാ വെള്ള
അപ്പ എനിക്ക് ഈ വെള്ള ഇങ്ങനെ വേണോന്നുണ്ടായിര്ന്ന് അപ്പാ എനിക്കൊരു ബനിയനെടുക്കണം
ഉം
അവക്കും എടുക്കണം ഒപ്പം
എനിക്ക് എട്ക്കുന്ന കാര്യം ഞാൻ മറന്നു പോയി
ആന്നോ
ഞാൻ എന്തായലും ഒരു ഫോട്ടോ നമ്മളും എടുക്കുവല്ലോ
എടുക്കുവല്ലോ ആഹ്
ഉം ഉം
ഉം
ആപ്പൊ അയാളെ വിളിച്ചു എന്നാന്ന് വെച്ചാ നീ നേരത്തെ പറയണ എന്നോട് അതെത്ര രൂപ ആമോസി റേറ്റ് ഒക്കെ അപ്പൊ
ഒത്തിരിയന്ന പറത്തില്ല നമ്മുടെ ആളാ അല്ലെലും മറ്റേയാള് ഇല്ലടി
മറ്റേ അദ്ദേഹ ആഹ് അയാളടത് എനിക്ക് ആരോ വിളിച്ചിട്ട് പറഞ്ഞിങ്ങനെ ബായി ഇരുപത്തിരണ്ടല്ലേ ഇവളണ്ടത് അവൻന്റെത് ഇരുപത്തി താറങ്ങാണ്ടും അല്ലെ
ഉം
അപ്പൊ സമയം ഉണ്ടല്ലോ പിന്നെ അയാൾ വരുമ്പോ അങ്ങനെ ഞാന അപ്പ അങ്ങനെ വിചാരിച്ചായിരുന്നു അയാൾ വരുമ്പോ എന്നാ വിളി
അയാള് തന്നടി ഇപ്പ ഇത്രയും നാള് ഇവനിവർക്ക് എടുത്തോണ്ടിരുന്ന പക്ഷെ ഇനിക്ക് അങ്ങോട്ട് ഇടിക്കുന്നില്ല
ഒരുമാതിരിയിരിക്കുന്നു ഫോട്ടോ
എനിക്കാണെങ്കിൽ ഈ കാർത്തി വേറെ ആരേങ്കലും ആയിട്ട് പോയാല അത്ര കാർത്തി നമ്മളുമായിട്ടല്ല പരിചയം ഉള്ളതുകൊണ്ട് നമുക്ക് ഈയായിട്ട് കാര്യമൊക്കെ പറയാനും കൊഴ അങ്ങനെരിതണ്ട് ആഹ്
ആഹ് നിനക്ക് അറിയത്തില്ലേ എല്ലാം ഞാൻ പറഞ്ഞു തരാം ആരാന്ന്
ഉം ആഹ് എന്തായാലും അപ്പൊ ഞാൻ തിരക്കേട്ട് വിളി അപ്പഞ ഇവിടെയും ചോദിക്കട്ടെ
ഉം ഉം ഞാൻ കാണിച്ചു തരാ ഫോട്ടോ ഇട്ട് തരാ ഞാൻ അതിന്റെ ഇന്നലെ മുതലേ ഞാൻ നെഞ്ചവേദനായിട്ട് ഇരിക്കുവായിവൻ ഇട്ടട്ടെ ഒരു
ആഹ് മൂന്ന് ടു നാലും ഉണ്ടായിരുന്നു നാ അഞ്ച് ടു ആറും ഉണ്ടായിരുന്നു അപ്പ ഞാൻ മൂന്ന് ടു നാലും എടുത്ത് വച്ചുകോണ്ട്ന്നപയചാരിച് എനിക്ക്ന്ന് ഇറക്ക വെച്ചി മേനിലോട്ട് നിക്കുമന്ന്ന്നു
ഇടുമ്പഴേ നീളം വണ്ണമല്ല
ആഹ് ആഹ്
അങ്ങനെയാണ് ഇതടുത്തത് എടുത്തോണ്ട് വന്നിട്ട് നല്ല വലിപ്പം
ഉം ഞാൻ അവനുമായിട്ട് അവൻ ഡ്രസ് എടുക്കാൻമ്പോ അവനെയും കൊണ്ട് തന്നെ പോകുന്ന കൂടുതലും ഇവനെ വലി വ ണ്ണവും ഉണ്ടല്ലോ അങ്ങനെ ഇപ്പോഴുതൊരു കേസാണ് ഇവനേ കൊണ്ട് നടക്കുന്നത് ഡ്രസ്സാടുക്കാൻ പോയ ഇവൻ ആഹ് ശരിയടി ശരി ആഹ്